ആഹ് ആക്കെ-
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്റെ സൗണ്ട് എന്തോ കുറഞ്ഞ് പോയി അതാ
ആഹ് ഓക്കെ ആഹാ ഞാൻ വിചാരിച്ച്നി എന്റെ നെറ്റിന്റെ പ്രശ്നമാന്ന്
ഏ്ഞാനിപ്പപ്പോ സ സൗണ്ട് കൂട്ടി ഇ്പഴ അറി കുറഞ്ഞടുക്കുകായിരുന്നുോന്ന്
ആഹ് ഇത് ഭയങ്കരമായിട്ട് സൗണ്ട് കൂട്ടണന്ന് തോന്നു ഒച്ചേ ക്കാന് എൻ്റെ
ആഹ് ഇവിടെ ഭ ഇതിന് ഭയങ്കര കുറവാ ആ കുറവാട്ടെ എന്തോ ആണ്
ഉം അതാണ് എന്നിട്ട് പിന്നെ ഇത് കൃഷിയുടെ കാര്യങ്ങൾക്ക് വല്ല താല്പര്യംണ്ടോ
എനിക്ക് ഗാർഡനിങ് താല്പര്യുണ്ട് പക്ഷണ്ടല്ലോ എനിക്ക് ചെയ്യാൻ മടിയാ
അത് കൊള്ളം
ആ നേരം ഫോൺ സ്ക്രോൾ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വീട്ടില് മൊത്തം കാർഡൻസ് സെ റ്റ് ചെയ്ത് ഇങ്ങനെ ഇമാജിനേഷൻ ഒക്കെ ഉണ്ട് ഇങ്ങനെ വന്നാൽ അത് സെറ്റ് ഓ അതൊക്കെ ഒന്ന് അടിപൊളിയേക്കാൻ എനിക്കറിയാം പക്ഷെ ചെയ്യാൻ പറ്റില്ല മടിയ
ആണ്ല്ലേ ഇങ്ങനെ റീലൊക്കെ കണ്ട് അതുപോലെ ചെയ്യണ സേവ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും വെക്കാറുണ്ടോ
ആഹ് അതൊക്കെ തന്നെ അതൊക്കെ തന്നെ എസ്പെഷ്യലി നമുക്ക് വീ ആഹ് ഡി എ വൈ ഒക്കെ കാണുമ്പോ
ആഹ് അയ്യോ എന്തോരോ സേവ് ചെയ്ത് വെച്ചേക്കണ എന്റെ ഫോണില് അവരെ എണ്ണല്ല
നമുക്ക് ചെയ്യാൻ ആഗ്രഹണ്ട് പക്ഷെ എന്തോന്നും ഇങ്ങനെ പ്രത്യേകിച്ച് ക്രോശ് പഠിക്കാനും എനിക്ക് ആരിയവർക്ക് പഠിക്കാനും ഭയങ്കര താല്പര്യംമുണ്ടെ
ആ ക്രോശ് എന്റെ ഫ്രണ്ട് ക്രോശ് ചെയ്യും അവള് ഇങ്ങനെ ചെയ്ത് വിൽക്കും
ആ നല്ല അത് ഇപ്പൊ എല്ലാർക്കും ചെയ്യാൻ പറ്റും പക്ഷെ ചിലര് ഏഹ് നേരത്തെ തുടങ്ങിയവർക്ക് ഇപ്പ നല്ല ലാഭാ അവർക്ക് ബിസിനസ്സ് ആയിട്ട് കൊണ്ടടക്കാൻ പറ്റും
ഉം അവള് ഇങ്ങനെന്നെ ആയിരുന്നു യൂട്യൂബ് നോക്കി പഠിച്ചതായിർന്ന്
ആ എനിക്ക് പിന്നെ ഡ്രസ്സില് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ആര്യവർക്കിനോട് താല്പര്യം
ആ ആരിവർക്ക് നല്ലതാണ് പിന്നെ അത് ചെയ്ത് പടിച്ച് നല്ല കാശ് ഇണ്ടാക്കാം
നല്ല കാഷ്ണ്ടാക്കാ അതാണ് അതാണ് മെയിൻ പഷെ ചെയ്യാൻ മടിയാ അയിന്റെ കൂടെ കുറേ സാധനങ്ങൾ മേടിക്കാന്ണ്ട് അതൊക്കെ ആലോയിക്കുമ്പോ പിന്നെ വേണ്ടന്ന് തോന്നും എനിക്കുണ്ടല്ലോ നല്ല ഇൻട്രസ്റ്റ് ഇണ്ട് നല്ല ഇൻട്രസ്റ്റ് ഇണ്ട് ഓരോ കാ കാര്യങ്ങള് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഒരു കൺസിസ്റ്റന്റ് അല്ല ഞാൻ ഒട്ടും
അയ്യോ
അതാ പ്രശ്നം എനിക്ക് നല്ല താല്പര്യം ഇണ്ടാവും ഓരോന്നും ചെയ്യാംഅ പക്ഷെ ഒട്ടും കൺസിസ്റ്റന്റ് ആവില്ല
ആ ദൈവമേ ഈ പ്രായത്തിലും മടിപിടി ക്കാൻ പാടില്ല
ആഹ് അതാ അതാണ് എന്തേലും ചെയ്തടിച്ച് നമുക്കന്നയാണല്ലോ ഗുണം പക്ഷെ അത്
അതെ ഈ എന്റെ ഐ മീൻ മോൾട പ്രായത്തില് എനിക്ക് പിന്നെ കൊറോണയും പരിപാടിയൊക്കെ ആയ്ർന്നല്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഫുൾ വീട്ടി തന്നെയാരുന്നല്ലോ പിന്നെ എക്സാമിന് വേണ്ടി മാത്രാണ് സ്കൂളിൽ പോയത്
അതൊണ്ട് എൻജോയ്മെന്റ് ഇണ്ടായില്ലാരിക്കും പ്ലസ് വൺ പ്ലസ് ടു ഒന്നും
ആ കൊ പ്ലസ് വണ്ണിൽ ഒരു പകുതി വരെ ഇണ്ടായിരുന്നില്ലോ അത് ഇന്റേർണൽ മറ്റേ ലോക്ക്ഡൌൺ വന്നേ
ലോക് ഡൗൺ വന്നേ ആഹ്
ആഹ് അത് വരെ ഇച്ചിരി എൻജോയ്മെന്റ് ഇണ്ടായിരുന്നു പിന്നെ അങ്ങടെ മറ്റെ കയ് ടിവിയിലും കണ്ടാണ് ഞങ്ങ പഠിച്ചെ എന്തൊക്കെയോ കാണിച്ചൂട്ടി ഇങ്ങനെ മാർക്കൊന്നും ഇല്ലേ അതേ
ആഹ് കുക്കിംഗ് ഒക്കെ ചെയ്യോ
ക്കിങ്ങ് ഞാൻ എടക്കിങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ചെയ്യാറുണ്ട് ചില സമയത്ത് ഫ്ലോ ട്ടാ എന്നാലും കുഴപ്പില്ല ഞാൻ തന്നെ തിന്ന് തിർക്കും ചീത്ത നമുക്ക് കളയാൻ പറ്റൂലല്ല
ഏഹ് അതാണ് മെയിൻ വീട്ടില് ചീത്തേക്കും എനിക്ക് കുക്കിംഗ് മര്യാക്ക് അറിയില്ല ഞാൻ വച്ചൊരു ടേസ്റ്റ് കിട്ടില്ല
ആണാ കൊഴപ്പില്ല ട്രൈ ചെയ്യ എന്നെ പോലെ
ഞാൻ ട്രൈ ചെയ്യല് മാത്രം എന്റെ പൊന്നെ ഈ അടുത്ത് വൈറൽ ആയിട്ടുള്ള മറ്റ് ചിക്കൻ സാൻവിച്ചില്ലേ
ആഹ് അയ്യോ അത് ഞാനിണ്ടാക്കി ഇപ്പൊ കഴിഞ്ഞാഴ്ച എന്റെ പൊന്നേ അതെ ഞാൻ ഇണ്ടാക്കി മറ്റേ വറ്റൽ മുളകില്ലേ അവിടെയും അതന്നെ പറയണത് തോന്നണത്
ആഹ് അതന്നെ ആഹ്
ആഹ് ആ സാധനം ഇട്ടതൊന്ന് കൂടിപ്പോയി എന്റെ പൊന്നേ പൊകഞ്ഞു പോയി
വണ്ടേ ഒരുമാതിരി ചൊവയൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടല്ല ഞാൻ ഇണ്ടാക്കിയേൻ്റന്ന പ്രശ്ന ആയിര്ന്ന്
ഇല്ല ഞാൻ സാനം ടേസ്റ്റ് ഇണ്ടാരുന്നു പക്ഷെ ഈ പൊകച്ചില് മുളകിന്റെ പൊകച്ചില് കൂടുതലാണ്ല്ല അത് മാ ത്രം പയറിന് പ്രശ്നം കിട്ടി മൂന്നു ദിവസത്തേക്ക് എനിക്ക് പണിയാരുന്നു
അയ് ശോ
പക്ഷെ സംഭവം സൂപ്പറായിരുന്നു ഈ വറ്റൽമുളക് മാത്രം ഇച്ചിരി കൂടിപ്പോയി
ചീറ്റി പോയി സാധനോ എന്തോ പറ്റി എനിക്കറിയില്ല ഒരു ടേസ്റ്റില്ല ഞാൻ എങ്ങനെയോ കഴിച്ചതാ
ആഹ് അതെങ്ങനെയാ ചെയ്തേ ആ വീഡിയോയില് കൊടുത്തേക്കുന്ന പോലെ തന്നെയല്ലേ
അങ്ങനെ തന്നെ ഞാൻ ചെയ്തേ പക്ഷെ ഇണ്ടല്ലോ എനിക്ക് എന്തോ സംഭവിച്ചേന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച്
ഓഹ് അതായിരി
അപ്പൊ ആ ബ്രെഡിന്റെ ക്രിസ്പിനസ്സെക്കെ പോയി
അയ്യോ അത് ചൂടോടെ ചെയ്യണതായിരിക്കും നല്ല ടേസ്റ്റന്ന് തോന്നണ്
ഞാനെന്നിട്ട് ഇത് കഴി ക്ക് കഴിച്ചെറക്കണല്ലോ അപ്പൊ നോമ്പിന്റെ സമയത്ത് എനിക്കിപ്പ ടേസ്റ്ററിയാൻ പറ്റില്ല എനിക്ക് തൊട്ടപ്പുറ തണ്ണിമത്തന്റെ ജ്യൂസ് ഇത് കുടി കഴിക്കും തണ്ണിമത്തന്റെ ജ്യൂസ് എടുത്ത് കഴിക്കും അല്ലെങ്കി ഉമ്മ
ആഹ്
നല്ല വീക്ക് വിക്കിയനെ പക്ഷേ ആ ഇടിയപ്പ ഏഹ് എന്തിന്റെ ആ ഇടിയ പ്പം ഉണ്ടാക്കുന്ന പാത്രമില്ലേ ആഹ് ഇഡ്ഡലി തട്ട് ആഹ് ആ പത്രത്തില് ഉണ്ടാക്കുന്നേ അതോടു കൂടി പാത്രം പോയി
അശ്ശൊ അതെന്താ
എന്തോ പറ്റി
ഉ
അതിന്റെ താഴത്തെ പോർഷൻ വേറെ മേലത്തെ പോർഷൻ വേറെ വെള്ളം ഒഴിക്കുമ്പോ ഓട്ടയക്കെ
അയ്യോ കത്തിപ്പോയാ പാത്രം
ആഹ് എന്താണ്ടക്കെ പറ്റി
ദൈവമേ അയ്യോ അപ്പം നോക്കിയില്ലേർന്നാ
നോക്കേയ്രുന്നു പശേ ആഹ് ഇച്ചിരി സമയം കിട്ടുള്ളൂ ഒരുപാട് നേരം വെക്കാൻ പറ്റില്ലല്ലോ അത്
ആഹ് സി
വളരെ കൊറച്ച് സമയേ ഞാൻ വെച്ചോളൂ പക്ഷെ അപ്പത്തേക്കും ഇടിയപ്പ തട്ട് പോയി ഉമ്മിച്ചി ഉണ്ടായിരുന്നില്ല വീട്ടില് ഉമ്മച്ചി ആഹ് പൊറത്തെവിടെ പോയേക്കേർന്ന് അല്ല അത് കഴിഞ്ഞിട്ട് വാപ്പച്ചീടെ ഉമ്മയാ മെയിൻ ആള് ഇതിനകത്തെ
ആഹ് അപ്പ തീർന്ന്
ആഹ് കഴിഞ്ഞ് കിട്ടി എന്തോരം ചീത്തയ കേട്ടെ ഞാൻ പറഞ്ഞു ഇടിയപ്പത്തിന്റെ കൊള്ളില്ല നല്ല കമ്പനി നോക്കി മേടിക്കണം
അതെ അതെ അല്ലാതെ നമ്മളെയ്തൊണ്ട് തെറ്റൊന്നും വന്നൊണ്ടല്ല അ
ആഹ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് സത്യോ നമുക്ക് ഭയങ്കര കഴിവാ നമുക്ക് വ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ലല്ലോ ആഹ് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതും പോര എന്നിട്ട് അവര് ഡയലോഗടി
അതെ ഇവിടേം അങ്ങനന്നേ ടേസ് സ്റ്റ് ചെയ്യാൻ കൊടുത്താരുന്നു ഇവരും കഴിച്ചായിരുന്നു പിന്നെ കൂടുതല് ഞാൻ തന്നെ തി തിന്നണ്ടി വന്ന് പുകച്ചില് കാരണം അധികം കഴിക്കാൻ പറ്റൂലാല്ല.
ആഹ് എരിവ് കൂടിയല്ലേ
ഉം എരിവ് കൂടിപ്പോയി വേറെ പ്രശ്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്ന ഏയ് ഇത് നിസാരം എനിക്കിങ്ങ പിന്നെ എനിക്കിങ്ങന ചെറിയ ഫുഡക്കെ പിടിച്ചില്ലേല് പെട്ടന്നിങ്ങന വയറിന് പണിക്കിട്ടാറുണ്ട് അപ്പൊ പിന്നെ ഞാനിത് സാധാ പോലെ കാണാറുള്ളു. ഇതിനൊക്ക ആശു
കഴിഞ്ഞ തവണ ഹോസ്പിറ്റലി കിടന് മൊട്ടേന്റ എന്തോ പ്രശ്നയിട്ട് സംഭവം ഉമ്മച്ചി മ മുട്ട ഇത്തിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ല പക്ഷെ അത് കറി വെച്ച് തിന്ന്. ഫുഡ് ഇൻഫെക്ഷൻ കേറി
മുട്ട ഒന്നും എടുക്കരുത്ട്ടാ പ്രത്യേകിച്ച് ബയോടെക്നോളജി പഠിക്കണണ്ട് പറയാണ്
കൊള്ളില്ല അല്ലെ ആത് ഡോക്ടർ പറഞ്ഞു തന്നി അതിന്റെ പ്രശ്ന നിങ്ങളങ്ങനെയന്നും കഴിക്കരുത് മുട്ട പൊട്ടിച്ചപ്പതന്നെ കഴിക്കണംന്ന്
ആഹ് അപ്പ തന്നെ കഴിക്കണം എന്താന്ന് വച്ചാൽ അല്ലേല് മൈ മൈക്രോ ഓർഗാൻസ് എന്ന് ഞാൻ ക്ലാസ് എടുക്കണ പോലെയിരിക്കും ഈ ബാക്ടീരിയക്കെ കയറിയത് ഇതാവും ചീത്തയാകും പെട്ടെന്ന്
ആഹ് അതാണ് മറ്റെന്താ ഹോസ്പിറ്റലായിരുന് കൊർ ചുസമാറ ഉണ്ടായിരുന്നല്ല പനി പണിയായിരുന്നെനിക്
ആഹ്
ഉമ്മ പാടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വീട്ടല് മൊത്തം പണിയെടുക്കേണ്ട വന്ന്.
ആ ഫുൾ പണിയെടുക്കണമായിരുന്നന്നക്കെ അത് ശരിയട്ട ഉമ്മച്ചിമാർക്ക് പാടില്ലാതെയ നമ്മൾ പണിയെടുക്കേണ്ടി വരും.
ആ രാവിലെ ഫുഡ് പ്രിപ്പയർ ചെയല്തുടങ്ങി ഞാൻ രാവിലെ എഴുന്നീറ്റ് പോയിരുന്നാ മതിയല്ല ഫുഡ് കഴിക്കാൻ വേണ്ടീട്ട് ഇത് അങ്ങനെയല്ല എന്ത് പണിയായിരുന്നുന്ന് അന്നത്തെ ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ ആഗഹിച്ചു ഞാനായിരിക്കാ പനിയൊന്ന് മാറി. കിട്ടണന്ന് ഉമ്മച്ചിക്ക്
അതെ പെട്ടെന്ന് ഒന്ന് മാറിയൊന്ന് ആരോഗ്യയിട്ട് വന്നീന്നക്ക അതെ നമ്മുടെ പകുതി ജോലിയും കുറയും വെറുതെ ഇരിക്കല്ല
ആഹ് ആഹ് നമ വെറുതിരിക്കല്ല നമ്മളീ ഫോൺ തോണ്ടിരുന്ന ശീമായപ്പോ പെട്ടെന്ന് പണിയെടുക്കാൻ പറഞ്ഞപ്പോ എന്താണ്ടൊക്കെ പോലെ
അത് ശരിയാണ് പെട്ടെന്ന് മടിയവും ഒന്നാമത് നമുക്ക് ഈ ഫോണിൽ തന്നെ നോക്കിയിരിക്കണണ്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല ഒരു ശരിയാണ് ഇപ്പതന്നെ ഞാൻ ഇതാ എക്സാമായിട്ട് പഠിക്കണ കൂടില്ല ഫോണിൽ തന്നെതോണ്ടിരിക്കുന്നു
എക്സാമാണോ എന്ന
എനിക്ക് ചൊവ്വാഴ്ച തുടങ്ങും എക്സാമ്
ചൊവ്വാഴ്ച തുടങ്ങണതിന്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞോ
പ്രിപ്പറേഷൻ ഒരു കൊക്സ്റ്റൻ മാത്രം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇങ്ങനെ പഠിക്കാനുള്ള ഇതിലായിരുന്നു ഉം
ഇത് എങ്ങനെ ഇത് എന്ത് സംഭവം എങ്ങനെയാ എക്സാമക്കെ ആയിട്ട്
എക്സാം ഇത് ലാസ്റ്റ് സെ മമ്എക്സാമ
ആ അപ്പൊ എത്ര സബ്ജക്ട് ഉണ്ട്.
ആ ലാസ്റ്റ് സെമില് ഞങ്ങൾക്കാകെ മൂന്നെണ്ണള്ളൂ ഞങ്ങളുടെ സബിന് നാല്. ആഹ് ഞങ്ങടെ ബയോടെക്നോളജി മൈക്രോ ബയോളജി അതുപോലത്തെ സബിനെക്കെ ശരിക്കും നാല് സബാണള്ളത് പിന്നെ ബാക്കി പ്രാക്റ്റിക്കലാ പോണത്
ആഹ്
ആ ഹ് ഇപ്പൊ ലാസ്റ്റ് സെമ്മില് ഞങ്ങക്ക് മൂന്ന് സബ്ള്ളു മൂന്ന് സബന്ന് പറയുന്നത് ഒരു ഇരുപത് സബിന്റെ അത്രയും സംഭവം ഉണ്ട് ഈ മറ്റേ നമ്മള് നമ്മള് എം ബി ബി എസിന് പഠിക്കണ പോലെയാണ് ഞങ്ങക്ക് പഠിക്കാനുള്ളത് അതാണ് ഞാനിങ്ങനെ മുട്ടയുടെ കാര്യക്കെ പറഞ്ഞപ്പോ കൃത്യമായിട്ട് ആ കാര്യങ്ങള് പറയാൻ വന്നത് എന്താവെച്ചാ നമുക്ക് അറിയാൻ പറ്റും എ ഇന്ന കാര്യങ്ങള് ചെയ്യാൻ പാടില്ല ഇന്ന കാര്യങ്ങൾ വരൂന്നൊക്കെ ഫുഡിന്റെ കാര്യങ്ങള് ഒക്കെ ഭയങ്കരായിട്ട് നമ്മുക്ക് മനസ്സിലാകാൻ പറ്റും
ബാക്കിയൊ മനസ്സിലാവോ പഠി പിക്കണക്കെ നമ്മുക്ക് ഈ ഇമാജിൻ ചെയ്ത് പഠിക്കാനൊക്കെ പറ്റോ
ഇമാജിനേഷൻ ആഹ് കുഴപ്പില്ല ചില സബ് മോസ്റ്റ് പ്രൊബബ്ലി നമ്മൾ തന്നെ താനെ ബൈഹാർട്ട് ചെയ്യണ്ട വരും പിന്നെ പി ജി ഒക്കെല്ലേ മിസ്സുമാരങ്ങനെ നന്നായിട്ട് നന്നായിട്ടൊന്നും പഠിപ്പിക്കൂല്ല നമ്മുക്കങ്ങട്ട് പ്രസന്റേഷൻ ഇട്ട്തരും ആഹ് നമ്മള് തന്നെത്താനെ പി പ്രസന്റ് ചെയ്ത് പഠി ചോളണം തന്നെതാനെ അപ്പം ആഹ് പി ജിക്ക് വരുമ്പോ അങ്ങനൊക്കെയുണ്ട് പിന്നെ ഞങ്ങളെ കോളേജ് ആയോണ്ട് ഇച്ചിരി ഇച്ചിരി എന്തൊക്കെയൊ അവര് പഠിപ്പിച്ചന്ന് അതു കൊണ്ട് വേഗം രക്ഷപ്പെട്ടുപ്പോയി
അതുകൊണ്ട് പരീക്ഷക്കെങ്ങനേലും പാസ്സാവാ സപ്ലിയൊന്നുല്ലല്ലോ
അതെ ഏഹ് ഇല്ലില്ല അത്ണ്ടായ പണിയാണ് എന്റെ പൊന്നേ അതെ പാസായാമതി നമ്മുക്ക് പിന്നെ ഇത് ഞങ്ങളേടെന്നേന്ന് പക്ഷെ ഇന്റർവ്യൂക്ക് മാർക്കൊന്നും നോക്കൂലാല്ലോ മെയിനായിട്ട് അവര് നോക്കണത് സ്കില്ലാണ് സ്കില്ലും എക്സ്പീരിയൻസും അപ്പൊപിന്നെ നമ്മള് മാർക്കിന്റെ ഇത് നോക്കീട്ട് കാര്യമില്ല ചെയ്യ മര്യാദിക്ക് സ്കില്ല് എന്തേലും അവിടെ ഉം അതാണ് ഞാനിപ്പോ മെയിനായിട്ട് നോക്കണെ ഇങ്ങനെ പഠിത്തം കഴിഞ്ഞിട്ടെ ഉം പഠിത്തം കഴിഞ്ഞിട്ട് വൺ ഇയർ എവിടേലും ഒന്ന് വർക്ക് ചെയ്തിട്ട് പുറത്തോട്ട് നോക്കാം ആ ഒരു രീതിക്കാ പിന്നെ എനി എനിക്ക് വേറൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്ന് വേറൊരു സബ്ബ് പഠിക്കണൂന്ന് ഇപ്പൊ പഠിക്കണൊ വേണ്ടേന്ന് ആലോചിക്കയാണ്
സാലറി നോക്കി കേറാതിരിക്കാൻ പറ്റില്ലല്ലാ
ആഹ് ആഹ് ഓക്കെ